ഓഹ് ആഹ്
ഉം എന്താ പണി തെരക്കിലാ.
തെരക്കിലൊന്നുവില്ല പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കെടക്കേരുന്നു.
ഏഹ് എല്ലാ പണീം കയിഞ്ഞാ.
എല്ലാ ആഹ് ചോറും കൂട്ടാനും എല്ലാം ഉമ്മാക്കെണ്ട്. ഞമ്മക്ക് അടിച്ചല് തൊടക്കലെണ്ട് അടിച്ച് വാരല് കഴിഞ്ഞു ഇനി തൊട. ക്കാനെണ്ട് അപ്പൊ കൊറച്ചേരിങ്ങനെ ഹേ കെടക്കാത്തത് കെടന്നു അതെ അതെ.
ചോറും കൂട്ടാനൊക്കെ ഉമ്മ എണ്ടാക്കാ
ആഹ് ഞാനിന്റെ വീട്ടിലാ ഇന്റെ വീട്ടിലാകുമ്പോ ഉമ്മ ഇണ്ടാ ഒഹ് ഹസ്ബന്റിന്റെ വീട്ടിലേക്ക് ആഹ് സ്കൂള് പൂട്ടിയപ്പളെ ആഹ് അതന്നെ.
സ്കൂള് പൂട്ടിയപ്പളോ?.
അങ്ങനെയല്ലെന്നു രണ്ടീസം ഒഴിവിണ്ടായ്ന്നിലേ അപ്പ അങ്ങനെ വന്ന ഇന്ന് പോവും.
ഏഹ് ഇന്ന് പോവൂലേ നാളെ തൊടങ്ങി സ്റ്റാർട്ട് ചെയ്തിലേ സ്.
ഉം ഉം അതാണ് ഇൻക്ക് രണ്ടു പേര് മൂന്നാമ ത്തെപ്പണ്ട് വിശേഷ അഞ്ചാം മാസായിക്ക്ണ്
ഏഹ് രണ്ടു പേരും എന്ത് കുട്ടിയാളാ.
രണ്ടും പെൺകുട്ടികള്.
ഏഹ് അയ് ശരി ഇനി ഇത് നല്ലൊരു ആൺകുട്ടി ആവട്ടെ.
ആഹ് അതന്നെ അങ്ങനെ. അങ്ങനെ കുട്ടിയാള് ചെറേ കുട്ടിയാളാ. ഒരാളെ ചേർത്തിട്ടൊള്ളൂ വെല്യ കുട്ടിനെ അഹ് എൽ കെ ജിലാണ്.
ഏഹ് താഴെള്ളത് എത്ര രണ്ടയസ്സോ രണ്ട് വയസ്സിന് തായേ ഇപ്പോ അഞ്ച് മാസം ആയതിലേ ഞങ്ങക്ക് ഏ അയ് ശരി.
ഉ ആ ഗൾഫിലെയിരുന്നു ഇപ്പ നാട്ടില്ണ്ട്
ഏ ഐയ് ശരിരി എന്താപ്പ ലീവിന് വന്നീകാരം.
ലീവിന് വന്നേയ്ന് ഇനിയിപ്പോ പ്രസവം കഴിഞ്ഞിട്ടൊക്കെ പോകളു.
ഏ നീണ്ട ലീവ് ഇട്ത്ത് വന്നെക്കാ ഹാ ഹാ.
ആഹ് അങ്ങനെ ലീവ് ട്ക്കാ ഓരോ കമ്പനിക്ക് അങ്ങനെ കിട്ടും പിന്നെ അവിട്ന്ന് ക്യാൻസിലാക്കി പോന്നതാണ്. ഇഞ്ഞിവാണങ്കി പോയാമതി ച്ട്ട
ശരി എന്ത് ചോറിനൊക്കെ ഉണ്ടാക്കിന്ന്.
ഇന്ന് ചോറിനന്താ ചിക്കന്ണ്ട് ഹ് ഹ്. പിന്നെ സാമ്പാർ ഇണ്ട് എന്തേലും കറി വെക്കണം പച്ചക്കറി എന്തെങ്കിലും. ഉം ചോറ്കയിക്കണം അയിക്ക്‌ ക്കുള്ള കൂട്ടാനൊക്കെ വാ അരിയുണ്ട്
ഏ അവിടെള്ളൂ ഏ അപ്പൊ നിങ്ങള് പോന്നാ പുതിയപളേന്റെ അടുത്ത് ആരണ്ടാവാ
അടെ ഉമ്മണ്ട് പുതിയാപ്ലാന്റ് ഉമ്മണ്ട് ആഹ് ഉമ്മണ്ട് ആഹ് ആ ഉമ്മിയും വാപ്പിയും ണ്ട് മാരക്കണ്ട എല്ലാരും സ്കൂ രണ്ടെസം ലീവാ ഓരൊക്കെ വിരന്നുടക്കാൻ വന്നിട്ട് ആഹ്
ഏ അത് ശരി പെങ്ങമ്മാരൊക്കെ വന്നപ്പോ നിങ്ങള് വിരുന്നാർക്കും അങ്ങോട്ടും പോയി അമ്മക്ക് അങ്ങനെ ലീവ് ര് വരുമ്പോഴല്ലേ പോകൻ പറ്റരെ ആഹ് അയ് ശെരി ഏ എങ്ങനെയണ്ട് മക്കളൊക്കെ പഠിക്ക് ക്കാനൊക്കെ ഒരാളല്ലേ പോയോ ക്കൂല്ലേ ചെർ വല്യത് എൽ എൽ കെ ജി ല്ലേ വൽത്
ആഹ് എൽ കെ ജി ല് രണ്ട് മാസവേ ആവാന്
അംഗനവാടി പോയിനിയോ
ഇല്ല ഇല്ല അങ്ങനവാടി പോകാൻ മടിയായിരിക്കുണ് പ്പ സ്കൂളില്
ഏ ഇവിടെ ഇവിടെത്തോനെപ്പ എൽ കെ ജി ഇപ്രാവശ്യം ചേർ പക്ഷെ അങ്കനവാടി പോയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല പറഞ്ഞയക്കാന് സുഖായിട്ട് പോകും വണ്ടിന്നാ കേറിപ്പോവും ബുദ്ധിമുട്ടി വരുമ്പോഴായാലും അവിടെ വന്ന് പോയിക്കൊന്നും വേണ്ട
ത പിന്നട്ട പോവാരന്നാണ് പോയി ആഹ് അതാണ് അങ്കലവാടില് പിന്നെ കുട്ടികള് കുറവായിട്ടേക്ക് ഓര്ക്ക്‌
ആഹ് ആ കുട്ടികള് പയിനഞ്ചോ ഇവിടെ പയിനെട്ട് കുട്ടികളൊക്കെള്ളന്ന് അതില് എന്നൊന്നും പയിനെട്ടു കുട്ടികള് ഉള്ള ഫുള്ളൊന്നും ദിവസം വരില്ലല്ലോ പത്ത് പത്ത് കുട്ടികളോ ആറ് കുട്ടികളോ നാല് കുട്ടികളൊക്കെ അല്ലേ വരിള്ളൂ
അതാണ് അങ്കലവാടില് ആകുമ്പോ അങ്ങനെയാണ് സ്കൂളിലൊക്കെ ആകുമ്പോൾ പിന്നെ അത് ഫുുള്ളായിട്ട് ഇണ്ടാവല്ലോ കുട്ടികളെ
ഉം പിന്നെ എങ്ങനെ നിങ്ങളെ അടുത്തൊക്കെ വീടുകൾണ്ടോ?
ഉം അടുത്തക്കേ വീടളുണ്ട്
ഏ അയൽവാസികളൊക്കെല്ലെ ബാക്കിക്കാര് അയൽവാസികൾ തന്നെയാണോ അതോ നമ്മളെ ഉപ്പാടെ അനിയന്മാര് അങ്ങനെയൊക്കെയാണോ?
എങ്ങനെ ഒക്കേ അല്ല ദൂരങ്ങളാ ആൽവാസാരന്നെ കുടുംബക്കാരൊന്നല്ല കുടുംബക്കാരൊക്കേ ദൂരെയണേ
ഏ പിന്നെ എങ്ങനെയവിടെ ചെടിയോ കൃഷിപ്പണിയോ അങ്ങനെ എന്തേലൊക്കെ ചെയ്യലുണ്ടോ?
ഇല്ല കൃഷി ഇങ്ങനെ എന്തെങ്കിലുംക്കെ ഐറ്റം ഇണ്ടാവും
ഞമ്മളെ ചെറുതായിലെ കാന്താരിയോ അങ്ങനെയൊക്കെ വെച്ചുള്ളൂ ല്ലേ
ആഹ് ആഹ് പച്ചക്കറി ആഹ് മച്ചന് കുമ്പളങ്ങ അങ്ങനെയൊക്കെ അതിനൊക്കെ ഓരോ കുരുവാൾ കുഴിച്ചിടും അങ്ങനെ എലകളൊക്കെ നോ ഉം ഇണ്ടാക്കി പക്ഷേ കായിച്ച്
ആ അല്ലെ കായ നമ്മക്ക് കടേന്ന് വാങ്ങാ കിട്ടും എലക്കന്നെല്ലേ നമ്മള് എനിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെത്ത് വരെ പോയിച്ചിട്ട് നറച്ചും രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് ഞാനിങ്ങനെ കുഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ഇല വള്ളി അയ്യ ല്ല ഇലക്കെ ഇണ്ടായി ക്ഷേ കായ നിറയെ ണ്ടാവും ഒറ്റ കായ അതിന്മേൽ നിക്കൂല അയ്ന്റെ ആഹ് കുറ്റിയടക്കം പ പറിഞ്ഞിങ്ങനെ പോം പഴുത്ത് ഇങ്ങനെ പോവലായിരുന്ന് ക്ഷേ എല നല്ലപോ കൂട്ടി ഇനി ഇപ്രാവശ്യം എന്നും പിടുത്തില്ല അറിയാ ഓരോ സമയത്തൊ ഒരു കാറ്റാണല്ലോ ഓഷ് ഉഷാറാവും ചില സമയത്ത് അത് മൊരണ്ട് പോയി ഇപാവശ്യം ആ അപ്പൊ അവിടെ മഴണ്ടോ ഇവിടെക്കെ നല്ല മഴയിന്ന്
ഏ ഇന്നിവിടിം മഴയുണ്ട്
ഏ ഇവടെ നല്ല മഴ രാവിലെ തൊട്ടേ ഇന്ന് മഴ പുറത്തിറങ്ങാൻ പറ്റാത്ത മഴല്ലെ ഇന്നിപ്പോ സ്കൂളൊക്കെ അവധിള്ള തോണ്ടേ ഇന്നിപ്പോ പുറത്ത ഇറങ്ങാൻ വെയ്ക്കാത്തൊരു മഴ ആയിപ്പോയി
അയന്നാ നാളത്തെ അവസ്ഥ എന്താണാവോ
ഇവിടെ എന്താ കൊഴപ്പൊന്നുല്ല്യ ഇവിടെ അയൽവാസികളൊക്കെ നല്ല ഉഷാറാണ് ഞങ്ങൾക്ക് അയൽവാസി ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് നൈബർഹുഡ് ർന്ന അയില് നമ്മളിങ്ങനെ ഓരോരോ വിടു ഓരോൾ ട്രോളും ചായ കുടിക്കാൻ പോവും ഒയിണ്ടാവുമ്പോ അതേപോലെ എല്ലാരും കൂടി വെറുതെ നടക്കാൻ ഇറങ്ങും പിന്നെ ഞങ്ങള ഇപ്പുറത്ത് പാടും ഏ അല്ല യെല്ല ല്ല ഞങ്ങൾ സാധാരണ ന മ്മള് അപ്പുറും ഇപ്പറുള്ള വീട്ടുകാര് തന്നെയാണ് അയൽവാസികള് അപ്പൊ നമ്മള് ഒരാള് എല്ലാരും ഒരേ വൈബ ആയാലേ ആ തിലങ്ങനെ പോകോയ് ഒഴുക്ക് പോകുന്നറിയ ഞങ്ങൾ അങ്ങനെ പോകും. കുഴപ്പൊന്നുല്ല പിന്നെ അപ്പറത്ത് പാടും വയലും തോടും ഒക്കെ ള്ള ഒരു ഏരിയാണ് ഞങ്ങള ഈ ഭാഗത്ത്, അപ്പൊ ചെലപ്പോ അയിലേക്ക ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങും കാണാനൊക്കെ ചീരാ, അവിടത്തെആള് ചീര ണ്ടാക്കും പച്ച ചോപ്പ് പിന്നെ മത്തന്, കുമ്പളങ്ങ, ചെരങ്ങ, കയ്പ, വെണ്ട, തൊക്കെ ണ്ടാക്കും അയാള് ചിലപ്പോ അയിലക്ക ങ്ങനെ ഇറങ്ങും ഞങ്ങള്ൾ കാണാനൊക്കെ രസല്ലേ ചിലപ്പോ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഒരു പാട്ടൊക്കെ ണ്ടാക്കി അങ്ങനൊക്കെ ഹി ഹി ഹി അങ്ങനെയൊക്കെ ഇറങ്ങ അയൽവാസിള് ഇവിടെത്തെ കേറാൻ, ചെൽപ്പം റോട്ട് കൂടെ ഞങ്ങളയിലെങ്ങനെ പോയി അപ്പുറ പാടണ്ട് അതില ഇറങ്ങും എനിക്ക് തോട് ഒ ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ കളി ഗ്രൗണ്ട് ഉണ്ട് അതിനപ്പുറത്ത് ചായ ണ്ട് അതിലക്കെ അങ്ങനെ പോും രസമായിട്ട് അങ്ങനെ അങ്ങനെയൊക്കെങ്ങനെ നേരെ കയ അ ഒന്നും പണില്ലാത്ത സമയത്തൊക്കെട്ടോ പുതിയാപ്ല ഉണ്ടായപിന്നെ അതിനൊന്നുയക്കൂല ഇറങ്ങാനായിരുന്നു. അപ്പൊ പിന്നെപ്പ പാത്തന്നൊളി പറി ഇല്ലെങ്കി പിന്നെ ആ ചോദ്യൊന്നുമില്ല ഒരു വണ്ടി പോലെയാണ് അവർക്ക് സ്വന്തായിട്ട് ലോറിണ്ട് അപ്പ അതൊണ്ട് ഇവിടിന്നു ലോഡറ്റി അങ്ങട്ട് പോും അവിടന്ന് ലോടെറ്റി ഇങ്ങോട്ട് വരും അപ്പൊ ചിലപ്പോം പോയാല് ഇവിടുത്തെ കാര്യങ്ങളൊന്നും പറമ്പോളെ ഉണ്ടാവൂ അല്ലതെ നമ്മള ചിന്ത ചിന്തിച്ചിരിത്താ സമയംണ്ടാവില്ലല്ലോ വണ്ടി ഓട്ടുമ്പോള് ഇവിടെ ഉണ്ടാവനേ നമ്മള അങ്ങനെ കാണല്ലേ ഓരോരോ കാര്യങ്ങളും ഞമ്മള ഇതില് പോകണത് വരീടാ അപ്പൊ പിന്നെ വലതയക്കൊന്നുമില്ല റോട്ടി കൂടെ നടക്കാനൊന്ന റോട്ട് കൂടി പറഞ്ഞാ ഞങ്ങള് ഇവിടുന്ന് കുറ കുറച്ചു റോഡ് കഴിഞ്ഞാ പിന്ന പാടാണ് അപ്പ അയിലാണ്ടടെ ഇറങ്ങും ചെറപ്പ ഞങ്ങൾ എണ്ണ കാച്ചാനൊക്കെ വല കഞ്ഞുണ്ണിയോ അ ചെമ്പരത്തി പൂവോ ഏ കറ്റാർവായ കാറ്റർവായ കെ അവിടുതന്നെ ഇപ്പോട്ടും ന്നാലും ഞങ്ങള് എന്തേലൊക്കെ കരിവേപ്പിലെ ഒക്കെ തോന്നെ കിട്ടാനൊക്കെ അതിലൊക്കെ ഇറങ്ങിയാല് പലയത്തു ഇതൊക്കെ ഉ പിന്നെന്താ പൂവാംങ്കുരുന്നീര് അതൊക്കെ കണ്ണിന് നല്ലതാണല്ലോ എണ്ണ കാച്ചനീൊക്കെ ടറ്റൊക്കെ നല്ലതാണല്ലോ കണ്ണിന് അെ
ആഹ് അതെ
കഞ്ഞുണ്ണി ഇതൊക്കെ മുടിക്ക് കറുപ്പു തരാനും ഒക്കെ നല്ലതാണ് അതൊക്കെ തെരഞ്ഞ ങ്ങള് പോകും. ഏ നീലമാരി ഏതേലേക്കെരു വലിതു കൊണ്ടുവരും ആഹ അതൊക്കെ പാട അരക്കും ഒന്നായിട്ട് അരക്കും ഈ പറഞ്ഞ ഇലകളൊക്കെ ഒന്നായിട്ട് അരച്ചുകാണ്ട് നമ്മള് വെളിച്ചെണ്ണയിൽ ഒന്നായിട്ട് മിക്സ് ചെയ്യും. മിക്സി അയിക് കരീഞ്ചീരകൊക്കെ ഇടുട്ടോ നെല്ലിക്ക വെറ്റിലന്റെ ലൈക്ക് കിട്ടാല് നമ്മള് സാര ഒക്കെ വെറ്റിലും പിന്നെ പേരക്കന്റെ ഒരു അഞ്ചട്ട് ഇല അതും കൂട്ടും അരക്കണം അരക്കണ കൂട്ടത്തിൽ എല്ലാം അരക്കും പഞ്ഞൂനിയൊക്കെ തോനെ എടുക്കാണ് നല്ല കറു പേക്കാരം മുടി ഇവിടെക്കെന്റെ മോൾക്ക് നലോമുടിണ്ട് എനിക്ക് നലോ ഉണ്ടായിണ് പിന്നെ ഇവിടെന്ന് പ്രസവം കഴിഞ്ഞ ശേഷം കൊറേ ഊരി പോയി എന്നാലും ചെറിയ കുട്ടിയ ആവുന്നത് വരെയും അര ച്ച് ഈ വെളിച്ചെണ്ണ തേക്കുന്ന കൊണ്ട് നല്ല നല്ല റിസർട്ട് ആണ് കാണാൻ നല്ല മുടിക്ക് നല്ല കറുപ്പ് അത് അരച്ചിട്ടമ്മള് കലക്കിട്ട് നമ്മള് അടുപ്പിൽ വെച്ച് നല്ലോണം കാച്ചി എടുക്കണം കാച്ചി റാനും പാടില്ല കുറയാനും പാടില്ല ആ ഒരു ഈ നമ്മൾ ഈ അരച്ച സാധനങ്ങൾ ഒരു തരിതരി വന്ത് വരുവല്ലോ ഒരു തരിത്തരിപ്പ് ഇങ്ങനെ ആകുമ്പോ നമ്മള് നേ വാങ്ങിവേക്കണം പിന്നെ എണ്ണന്റെ ചൂടില് കട കാണാൻ മുരിഞ്ഞത് ആവും നല്ലോണം ആവും ചെയ്യരുത് ആവാഞ്ഞാലും പറ്റൂല നല്ല റെഡിക്ക ആവണംന്നല് പച്ച വെളിച്ചെണ്ണ തേ എണ്ണ ഉണ്ടാക്കോ കാച്ചുവോ
ഇല്ല സാധാനം കടന്ന് വാങ്ങല വെളിച്ചെണ്ണ കാച്ചിയത് എപ്പണ വേണ ആഹ്
ഏഹ് ഞങ്ങിവിടെ ഞങ്ങക്കൊരു സ്ഥലം വാങ്ങി ഞങ്ങിവിടെ തറവാട്ടിലാണ് നിക്കണ ഇപ്പോ സ്ഥലം വാങ്ങിയ അവിടെ തെങ്ങ്ങുണ്ട് അഞ്ച് തെങ്ങുണ്ട് അപ്പൊ അയമന്ന് തേങ്ങ ഇടത് ഞങ്ങള് അര അത ക്കാനും ഒന്നും എടുക്കൂല്ല അങ്ങനെ ആട്ടാൻ കൊടുക്കലാ അത് അങ്ങനെ പൊളിപ്പിച്ചും വിടുന്ന് ഇന്നട്ട വിടന്ന് മില്ലില് അങ്ങനെ കൊടുക്ക അപ്പൊ ആട്ടി ഉണക്കി ആട്ടി തരൂല ഇപ്പം ഞമ്മൾ താമസിക്കുന്നടുത്തണ്ട് നാല് തെങ്ങ് ഇവിടണ്ട് വീട്ടില് തറവാട്ടില് അപ്പൊ അത് ഇടുമ്പോ ഞങ്ങളെല്ലാരും വേറെ രണ്ട് മക്കളും ഉണ്ട് ഒരിക്കും കൊടുക്കും ഞങ്ങൾ എടുക്കും അങ്ങനെ ഇത് അവിടുന്ന് ഇടുന്നത് ഫുള്ളും ഞങ്ങള് അങ്ങനെ കൊണ്ട് വന്നിട്ട് ഇവിടെ പൊലിപ്പിച്ചു അങ്ങനെത്തന്നെ മില്ല് കൊണ്ട് കൊടുക്കും മില്ല് വികാരം പിന്നെ അങ്ങനെ ആട്ടി തരുമല്ലോ അവര് ഉണക്കി ആട്ടി തരുവമല്ലോ കൊപ്പര ഉണക്കി ആട്ടിത്തരും അതില് ചിരട്ടന്റെയും കൊപ്പരന്റെ ഒക്കെ പൈസ ഒരുക്കി ഇട്ടിട്ട് നമുക്ക് തരും
ആഹ് ആഹ്
ചിരട്ടക്ക് ഭയങ്കര വിലയാണല്ലോ ഇപ്പൊ എന്നാലും അവര്ക്കു തന്നെ അല്ലെ ലാഭം ഉണ്ടാക്കാറ് പിന്നെ അവിടുന്ന് ഇവിടുന്ന് കുളിക്കാൻ വരുന്ന ആൾക്കാർ പറയും അവിടെ എത്ര ചിരട്ടേ ആണ് കയറ്റിക്കൊണ്ട് പോവല് എന്നൊക്കെ പറയുന്നു
ഏഹ് പിന്നെ ആയുർവേദിക് ഉണ്ടല്ലോ ചെബത്താനി വെളിച്ചെണ്ണ ചെമ്പരധാനി വെളിച്ചെണ്ണ അല്ലേ ആഹ് വാങ്ങലുണ്ട് കുട്ടികൾക്കേ എനിക്ക് അതിന്റെ സ്മെല്ല് പറ്റൂല ആഹ് കുട്ടികൾക്ക് കുഴപ്പില്ല ആഹ് അത്യാവശ്യത്തിനെ ഓലെ പ്രായത്തിനുള്ള
അത് ശരി പിന്നെ എന്താ എന്നാ ശരില്ലേ
ആഹ് ആയിക്കോട്ടെ എന്നലും